ക്ക് ണ് ഇല്ലേ
ആ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആഹ
പിള്ളേരൊന്നും ഉറങ്ങിയില്ലേ
ഒറങ്ങി ഒറങ്ങി ഹി ഹി
ഉം ഉം ഉം
ഒരാഗിറ്റ് പ്പ ഞ്ഞിട്ട് ഒരു പാട് ഒറങ്ങിക്കഴിഞ്ഞാ പിന്നെന്ന് വെടിപൊട്ടിച്ചാലും യാതൊരു
യാതൊരു കുലുക്കോല്ലല്ലേ ഉ ഉ ഉംഇങ്ങൾക്ക് ഉറങ്ങാനായിലേ
ആ ഒറങ്ങാനായിത്തുടങ്ങി
ഉം ഉം അപ്പൊയെ നേരത്തെ ഉറങ്ങാറുണ്ടോ
ഏകദേശം ഈ സമയൊക്കാവും മക്കളെ തിരക്കും കാര്യങ്ങളും
ആ ഒക്കെ കഴിഞ്ഞെ കിടക്കുമ്പത്തനും കണക്കാവില്ല രാവിലെ എപ്പളാ നേരത്തെ നീക്കുവോ
ആഹ അഞ്ചരാ
ഉം ഉം
ആ ടൈമിലൊക്കെ എണിക്കും മക്കള് പിന്നെ ഒര് ചെലപ്പോ മോന ഉറക്കിട്ടേ ഉള്ളൂ ചെലപ്പോ ക്കിപറ ക്ലീനിങ്ങിന് നിൽക്കാൻ പറ്റുള്ളൂ
ആഹ ആഹ
ആ അപ്പൊ ഞാൻ പാത്രങ്ങൾ ചാസ്റ്റ് ചെ കളും കാര്യങ്ങളും വേറെ ആരും ഇല്ലല്ലോ ന്നിട്ടപ്പോ ഓനെ ഒറക്കിയിട്ട് പിന്നെ ഒന്ന് കിച്ചണില് പോയിട്ട് ഒക്ക ഒന്ന് സെറ്റ് ആക്കിട്ട് വര
ആഹ ആഹ അപ്പത്തേ പിന്നെ ഒരുപാട് ടൈം ആവുംല്ലേ
അപ്പൊഴപാട്ടെ അയിന്റെടക്ക്ത്തന്റെ കോളും കാര്യങ്ങളൊക്കെ അവുബേക്കിന് അങ്ങനെ ടൈം ഇട്ക്കും
ആഹ ആഹ് ആഹ എങ്ങനെ ഉച്ചക്കൊക്കെ ഉറങ്ങോ
ഉച്ചക്ക് അങ്ങനെ കൊറച്ചുേരക്ക ചെലപ്പോ ഓന്റ കൂടെ അങ്ങനെ കടക്കും ഒറങ്ങി കഴിഞ്ഞ നിക്ക് രാത്രി ചിലപ്പോ കടന്ന ഉറക്കം വരില്ല
ആഹ ആഹാ ഉ ഉ അപ്പൊ പിന്നെ ഉറങ്ങാൻ മടിയാവൂല്ലേ
ഉം
ഉം ഉം ഉം
അങ്ങനെ ക്ഷീണം തോന്നയാണെങ്കില് ഒക്കെന്ന് കിടക്കും അത്രന്നെള്ളൂ പിന്നെ ഓൻ ഒറങ്ങന സമയത്ത് നിക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ
ആഹ ആഹ ആഹ അപ്പൊ പിന്നെ അങ്ങനെ കെടത്തം കുറവാവില്ലേ
കട്ത്തം കുറവാണ്
ഉം ഉം
ച്ച് എന്താ അവിടത്തെ ശേഷങ്ങളൊക്കെ
ഇവിടെ വിശേഷങ്ങളും പ്രത്യേകിച്ചൊന്നുമില്ല സുഖാട്ടു
ഉ മാങ്ങക്കാലല്ലേ നല്ല മാങ്ങ ഇട്ടട്ടണ്ടോ ആ എരില് മാങ്ങ ഇണ്ടോ
ആഹ ആഹ് മാങ്ങ ഇണ്ടായിരുന്നു ഇപ്പൊക്കെ ഏകദേശംക്കെ കഴിഞ്ഞു തുടങ്ങി
ആഹ ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടം മാങ്ങയും ചരക്കിയ ഒക്കെ
ഏഹ് ഏഹ്
അത് എത്രറ പിന്നെ വീട്ടിലുണ്ട് ഇവിടെ ഞങ്ങള വീട്ടിൽ ഇവിടെ ഇവിടെല്ല ഒള്ളൂ ഞങ്ങള് മറ്റേ തയ്യാള് വെച്ചിക്കണ പക്ഷെ അയ്മ ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം ഒന്നും ആയിട്ടില്ല ഒരു വർഷം ആയിട്ടുള്ളുള്ള വെച്ചിട്ട് അപ്പൊ തറവാട്ടിലുണ്ട് അവിടുന്നന്ന് ഇങ്ങനെ കൊടുത്തു വിടും ഇമ്മ ഇത് അത് തന്നെ അവിടെ കിളിച്ചുണ്ടനും ഉണ്ട് മൂവാണ്ടനും ഉണ്ട് പിന്നെ അതേപോലെ മറ്റേ കപ്പൽ മാങ്ങ ഉണ്ടല്ലോ അത ഉണ്ട് അപ്പൊ അവിടുന്ന് കൊടുത്തു വിടും ഇപ്പേ ഇനിക്ക് ഇത് തന്നെ പരിപാടി ഇത് ചെത്ത
എങ്ങനെ അങ്ങനെ കഴിക്കും അത് ഉം ഉം ഉപ്പും മുളക് വണല്ലേ ഉം പിന്നെ എങ്ങനെ മാങ്ങാ പച്ച ഒട്ക്കനെ പറച്ച് വെക്കലോ അതോ കിളിയള് കിഴ
പിന്നെ അതന്നെ ആ കിളിച്ചുണ്ടമ്മങ്ങ വെച്ച കഴിഞ്ഞാല് പെട്ടന്ന് പുഴി വരും അതില് അപ്പൊ മൂത്ത പാടത്തിന്നെ നെല്ലം തൊടിക്കാണ്ട് പൊട്ടിച്ചിട്ട്
ആഹ് ആഹ്
നമ്മള് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തില് കയ്കീട്ട ഒന്ന് തുടച്ചിട്ട് വെക്കുകയാണെങ്കില്
ഉം ഉം
കെയ്പ്പൂ ഇല്ലാതെ കിട്ടും
ആഹ് ആഹ്
അങ്ങനെ ചെയ്യലാണ്
ആഹ് ആഹ് ഇല്ല ഒക്കെപ്പൊ ഇവടെ മാങ്ങ ഇഷ്ടം മാതിരിയുണ്ട് പക്ഷെ ഒക്കെ കിളിയാള് കഴിച്
ആഹ് ഞാൻ പറയ ഇന്ന് ഇപ്പൊ അ മൂത്തച്ഛന്റെ വീടിന്റെ കെണർ പുതിയതായിട്ട് കെണർ കുഴിച്ക്ണ് അപ്പൊ അയ് കാണാൻ വേണ്ടിങ്ങാണ്ട് അങ്ങട് പോയപ്പോ നോക്കുമ്പോ അവടെ തൊ ട്ട്ണ്ട് ഒരു വല്ല്യ മാവ് അയിന്റെ ചുവട്ടില് മൊത്തം ചെറിയ ചെറിയേ കെത്തൊള്ളൂ പക്ഷെ നമുക്ക് എടുക്കാന് വയങ്കരം പേടി അപ്പൊ ഞാൻ പ ഞാൻ പറയ ഞാൻ മക്കളോട് പറഞ്ഞി ഞങ്ങളെ കുട്ടിക്കാല ത്ത് മുക്കാലും കൊത്തീട്ടുണ്ടാവും അയിന്റെ ബേക്കി ഇത്തിരി കാമ്പാ ചെങ്കിൽ അത് കടിച്ചു തിന്നിരുന്നു ആന്ന് അല്ല ഇപ്പൊ ഇപ്പത്തെന്ന് പറഞ്ഞ കൈഞ്ഞാല് ആ നി നിപ്പ വന്നയ്ന് ശേഷം പിന്നെ നമ്മുക്കൊക്കൊരു ഒരു ടെൻഷനല്ലേ അപ്പൊ അത്
ആ അതന്നെ നിപ്പ വന്നോട്ത്ത്ന്ന് ഇങ്ങട്ട് പിന്നെ ഓ ഒരു ചെറിയൊരു കൊത്താണെങ്കിലും എടുക്കാൻ പേ
എടുത്താൻ പേടിയ അപ്പൊ അങ്ങനെയൊക്കെ ഇതായിട്ട് റംമ്പു അയ് പോലെന്നെ റംമ്പൂട്ടാൻ കായിചിക്കണ് ഇട്ടേ ഇവടെ അത്യാവശ്യം നല്ലോണം ഇണ്ട് ഇപ്രാശ്യം പക്ഷേ അതന്നെ പിന്നെ ചൊമന്ന് വരുന്നേയുള്ളു ആ ചൊമന്ന് വരുന്നൊള്ളു അപ്പഴ്ക്കിന് വരും കുട്ട്യാളപ്പറത്തും ഇപ്പറത്തുള്ള ഒ ഒന്ന് തരോ താത്താ ഒന്ന് തരോ അതെ ആഹ് ചോദിചരുമ്പോ തരില്ലല്ലോ നമ്മളന്നെ വല്യ കഴിഞ്ഞറാവശ്യം ഇണ്ടായി പക്ഷെ കഴിഞ്ഞറാവശ്യം ഉണ്ടായി പക്ഷെ ഞങ്ങളെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അധികങ്ങട്ട് ഇണ്ടായിരുന്നില പിന്നെ വല്ലാണ്ട് നമ്മളതിനെ നോക്കീട്ടുണ്ടായിരുന്നില്ല ഇന്നിട്ട് ഹസ്ബന്റിന് വയങ്കര ഇതേപോലെ ഫ്രൂട്സ് ത്ത് തൈയ്യെളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ആള് പറയും ഇനി കൊറച്ചു കിട്ടുന്ന ഒരു സ്ഥലം വാങ്ങിക്ക ഇന്നട്ടയില് ഫുള്ള് ഫ്രൂട്ട്സിന്റെ തൈയ്യാള് വെക്കണം ഇന്നട്ട് അത് കഴിച്ച് ഇങ്ങനെ നടക്കണം പറയും
ആ ആ ഫ്രൂട്ട്സ് ഇണ്ടാവണം ഇല്ലെങ്കി പിന്നെ അത് ഒരു ബുദ്ധിമുട്ടാണ്
ആഹ് റംമ്പൂട്ടാൻ കായിക്കണുണ്ട് അതേപോലെ പേരക്ക കായിക്കണുണ്ട് ചി ക്കു കായിക്കണുണ്ട് ഒക്കെ അത്യാവശ്യം കായിക്കണുണ്ട് പ്ലാവും അയേപോലെ തന്നെ മാവും ആയിട്ടില്ല ആവലാരെ പിന്നെന്താ വേറെള്ളത് ഇനി ഒ രു വർഷാവ ആവണൊള്ളോല്ലോ അതുകൊണ്ടാക്കാരം ഇത് പിന്നെ നേരത്തെ വെച്ചതേരുന്നു
ആഹ് ആ ഹ്ശ ചിക്കു ഒക്കെ എങ്ങനെ പറിച്ചെക്കലാണോ പഴുക്കാന് പഴുത്ത് കിട്ടുവോ
ഇക്ക് ചിക്കുനെ പറ്റിയൊരു ഐഡിയ ഇല്ല ഇത് ഇങ്ങനെ ഒരു വെറങ്ങലിച്ച് ഇങ്ങനെ നിക്ക്ണ് ണ്ട്.
ഏഹ്
മറ്റേതൊക്കെ നമുക്കത് കളർ മാറെ താവെ ചെയ്യു പറാ ഇതൊന്നുല്ലല്ലോ. വികാരില്ലാത്ത സാധനം ന്ന് പറിം ഞാന്
ആഹ് ഒന്നു ആവാതെങ്ങനെ
ആഹ് മിത്തിനി ഇണ്ട് ഇനിയിപ്പ ഞമ്മള് പറിച്ച് വെച്ച് കഴിഞ്ഞാലും അത് അത്രക്ക് മ
അത്രക്കും മധരം ണ്ടാ മധരം ണ്ടാവൂല ഉം മ്
പിന്നെ ഡ്രാഗൻ ഫ്രൂട്ട് വെച്ചത് അതേപോലെ തന്നെ ണ്ട് ഇത് ഞാൻ പറയാ പൊന്തുറുംല്ല
ഒന്നില്ലേ ഒന്നില്ലെങ്കി ഇണ്ടാവ ഇത്‌ ഏതുല്ലലേ
പ്പ തന്നെ ആപ്പിൾ ചാമ്പക്കെ വെച്ചീന്ന് അതും അങ്ങനെ കെഴ്പ്പല്ലാത്ത രീതിയില് ങ്ങനെ വെ
ഉം ഉം ആപ്പിൾ ചാമ്പക്കെ എങ്ങനെ കായണ്ടായി ണോ
ഇല്ലേ ആയിട്ടില്ലേ ബഡ് തൈ വാങ്ങി വെച്ചതാ ഒരു വർഷം ആവുന്നേയുള്ളു വെച്ചിട്ട്
ആഹ് ആഹ് ഇവിടെ അടുത്ത് തൊടു ലുണ്ട് ആപ്പിൾ ചാമ്പക്ക അഹ് മധുരം കൊറവായ തോൺണേ
തന്നെ ആഹ്
ഉം ഉം മറ്റേ ചാമ്പക്കന്റെ സാധാ ചാമ്പക്കന്റെ അത്രക്ക് ങ്ങട് തോണ്ല്ല
ടേസ്റ്റി ല്ലല്ലേ നല്ല വലിപ്പംണ്ടാവും തോന്ന്ണ്ല്ലേ അത്‌
അ അ ആഹ് നല്ല വലിപ്പണ്ട് പക്ഷേ ത്രക്ക് ആഹ് കളറും കൊഴപ്പൊന്നുല്ല പക്ഷെ മധ് രം അത്രക്ക് പോരാ ഉം ഉം ഒരു പുളില്ല മധുരല്ല അങ്ങനെ മറ്റേ പുളിയെങ്കിലും ഉണ്ടാവുഅല്ലോ ഇപ്പൊ മ ധുരം കുറവാണെങ്കിലും
ആഹ്
ഇത് അത്രേം തോണ് ണില്ല
ഒന്നും തോന്നുല്ലല്ലേ എനി കൊഴപ്പല്ല അമ്പഴങ്ങന്റെ തൈയ് എനിക്ക് നല്ല ഇപ്പ ണ്ട എല്ലാ റീൽസ് ഒക്കെ ഇങ്ങനെ കാണുന്നെയാണ് ചെറിയതുമ്മേ തന്നെ കായ്ചിട്ട
ആഹ് ആഹ്
അതേപോലെ എന്റെ ഫ്രണ്ട് ഇതേപോലെ സ്റ്റാറ്റസ് വെച്ച് ഞാവ്ള് ഇതേപോലെ ഞാവല് ആഹ് ആഹ് അത് ബഡ് തൈ വാങ്ങി വെച്ചത്രരാ അവര് ഒരു വർഷായപ്പോ തന്നെ കായിക്കാൻ തുടങ്ങിയതാ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കായിക്ക്ണ് ണ്ട്റ്ഞ്ഞ്
അഹ് ആഹ് നാവൽപഴത്തിനൊക്കെ നല്ല റേറ്റ് ആണല്ലോ
ആഹ് നല്ല റേറ്റാണ് റംബൂട്ടാൻ തന്നെ എന്താ റേറ്റ് ഇന്നാ തന്നെ ഇന്ന് നോക്കണ ഒരു പെരേം റമ്പൂട്ടാന്റെ മരവും ഇല്ല ഇല്ലാത്തത് ഇല്ല കാഴ്ച്ചാ ത്തതുല്ല പക്ഷെ അതിന്റെ വിലകണ്ട് കഴിഞ്ഞാല്
അഹ് ആഹ് അതന്നെ എല്ലോട്ത്തും നല്ലോണ്ണം കായ ഇവടെ അടുത്ത് ഞങ്ങള അടുത്ത് തൊടൂല് ഓര് കുഴിച്ച് ട്ടാ അയ്മ നല്ലോണ്ണം കായണ്ട് പക്ഷെ ത്ര എ ത്രങ്ങാനും കായന്ന്റിയ അപ്പൊ ഇത്രം സാധനം ഉണ്ടായിട്ടും വില ഇഷ്ടംമാതിരിയാണല്ലോ
ഇഷ്ടം പോലെയാണ് അയ്മ ഒന്നും കിട്ടാൻ ല്ലല്ലോ കാണുമ്പം കൊറേ ള്ള പോല തോന്നും പക്ഷെ അത് പൊട്ടിച്ച് കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ലേന്
അഹ് ആഹ് അതന്നെ ആഹ് ഓക്കെ കിളികളങ്ങന ഇഷ്ടംമാതിരി തി കഴിച്ചിട്ടെ കാണാണ്ട് തുല്യ
ഇത് കിളി വല്ലാണ്ട് കടന്ന് കണ്ടിട്ടില്ലാ തോന്ന് അത്യാവശ്യം വല്ലാതെ വരുന്നില്ല
അഹ് ആഹ് അങ്ങനെ പഴുക്കോളണ്ട് ഉം ഉം
ഞാന് വലക്കെട്ത്ത് മേന്നെറിഞ്ഞോക്കി ഞാ മേന്നെറിഞ്ഞിട്ട് ഞാനും എന്റയലൊക്കത്ത വെണ്ണും ചിരിച്ചിരിക്കരുന്ന് ഉം വ വീശലും വ്വെനെ മീൻകാര് വീശലും വി വേ പോലെ വീശിക്കെ നോ ക്ക്ന്ന അത്‌ ഞമ്മട്തൊരു ഓടിട്ടാ നിക്ക്ണത് രണ്ടാളും
അഹ് ആഹ്
ശ ശരിയാണല്ലേ ഇങ്ങട്ട് ഞാന് ആഹ് ഓപ്പൺ ടെറിസിന്റെ മോള് കൊറെ എറിഞ്ഞൊക്കെ പ ചെയ്ത് പക്ഷേ ങ്ങട്ട് ശ് കറക്റ്റ് ആവണില്ല.
അഹ് ആഹ് ആഹ് അതന്നെ അയിന്റെ പാകത്തിനായിട്ട് കിട്ടണം എന്നാ കൊഴപ്പല്ല മറ്റേ എന്നാലും അയിന്റെ ഉള്ള് കൂടെ എങ്ങനെങ്കിലുക്കെ ആയിട്ട് ഓൾക്ക് കേറാം ഓര് സ്ഥലം കാണും.
അല്ലാതെ ആഹ് അല്ലാതെ ഇവടെ നാവൽ ശ ല്ലി നല്ലോണണ്ട് അതിന് തൊട്ട്പ്പർത്തന്നെ ഒര് ഇത്ണ്ട് പേരക്കന്റെ മരണ്ട് അത് മ്മെത്ത ഒന്ന് ന്നും ണ്ടാവാൻ സമ്മയ്ക്കൂല അത് ഇൻ്റെ പൊട്ടത്താഴത്തിന്റെ നേരെ ആണേലും പിന്നെ അതിന്റെ ഇങ്ങട്ട് ഫുള്ള് കടി ച്ച് കടിച്ച് കടിച്ച് കടിച്ച് അത് നറച്ച് കൊട്ടത്തറ നേരം വെളുക്കുമ്പക്ക് നറച്ചിണ്ടാവും അ
അഹ് ആഹ് കവറ്ഡാനും എത്താത്ത സ്ഥലാവും.
അറ്റാത്ത സ്ഥലാണ് കൊർച്ച് ഇങ്ങട് കേറണം അത് ഞമ്മൾ സ്ഥലം വാങ്ങി ച്ചപ്പം തന്നെ അയിലുള്ള തൈ ആരുന്നു അത്യാവശ്യം തന്നെ വല്യയ മരാഇരുന്നു. അപ്പൊ പിന്നെത് കളയാതെ അങ്ങനെ നിർത്തിയതാരുന്ന് ഉള്ളിൽ ചുമപ്പുള്ള ടൈപ്പ്.
ആഹ് ആഹ് ആഹ് ആഹ് മധുരം ണ്ടാവാറുണ്ടോ?
മധുരണ്ട് മധുരം അതൊക്കെ സാധനം വലപ്പൊക്കെ ണ്ട് പക്ഷെ
ഉം ഉം കിട്ടനങ്കി ആഹ് ആഹ് എങ്ങനെങ്കിലും കവറ് ഇടാൻ കഴിയണം ല്ലെ?
ആഹ് ഞങ്ങള് പോയിട്ട് ഞങ്ങള് നാട്ടില് ഇല്ലാത്ത സമയത്ത് താഴെ കൊറേ ണ്ടായിരുന്നു. അപ്പോള് കാരണം കവർ കെ ച്ചീന്ന് പർഞ്ഞു അട്ത്തൊട്ട വീട്ടിലേ അത് വേണ്ട അപ്പൊ
ഉം ഉം പോയിട്ട് അങ്ങനെ കൊറേ നിന്ന് എങ്ങനെ?
ആഹ് ഞങ്ങള് പെട്ടെന്ന് പോയി ഇങ്ങ വിസ പുതുക്കീസ് വിസണ്ടേ ഫാമിലീസ് വിസണ്ട് അപ്പ പുതുക്കാൻ വേണ്ടി പോയതാ. അഒടെ പോയിട്ട് അങ്ങട്ട് വിട്ടു അപ്പത്ത്ന് യുദ്ധോം കാര്യങ്ങളും തുടങ്ങിയില്ലേ.
ആഹ് ആഹ് തോന്നേ നിക്കാനൊന്നും പറ്റിയില്ലേ?
ആഹ് ഞങ്ങള് അഹന്നെ പെട്ടെന്ന് പോരണം വിചാരിച്ച് പോയതാണ് പക്ഷെ പോരാ പറ്റില്ല നാലു മാസത്തിനട്ത്ത് അഒടെ നിന്നു ഉം.
ആഹ് ആഹ് അഹ് അഒട്ന്ന് എങ്ങനെ യാത്രക്കെ പോയിനോ?
ആഹ് അന്ന് വീക്കെൻഡിലൊക്കെ അങ്ങനെ കൊടുത്തു. പിന്നെ അവടെ ആവുമ്പോ പിന്നെ നമുക്ക് അങ്ങനെല്ലല്ലോ ഒറങ്ങ തിന്നാ പോവാ പിന്നീ വര പിന്നീ കെട്ക്ക ഇതാക്ക ആഹ് ഒരു ലെവല് ല്ലേ.
ആഹ് ഹസ്ബന്റിന് എന്താ അഒടെ എന്താ ജോലി ന്താ?
സ്വന്തം ബിസിനസ് ന്നെ.
ആഹ് ആഹ് എങ്ങനെ ലീവിന് എങ്ങനെ ആഹ് ഓക്കെ ന്നാ ശരി ന്നാ.
ഉം